ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്. നിങ്ങക്ക് സുഖം തന്നെയാ?
അതെ സുഖം. നിങ്ങക്കോ?
ഓ നല്ലതന്നെ.
ഉം ഭക്ഷണ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. ഴിച്ചാഎന്തേനു സ്പഷ്യല്
ഇവിടെ ചപ്പാത്തിയും മീൻകറിയും നിങ്ങളെന്താ ഉണ്ടാക്കിയേ
ഇവിടെ പത്തൽ ആൻ് ബീഫ് കറി.
നിങ്ങള് എന്ത് ചെയ്യുന്നത്. വർക്ക് ചെയ്യണോ
അല്ലാ ഞാന് ഡിഗ്രി ഫൈനൽ ഇയർ.
അതെ ഡിഗ്രി ഏതാ എടുത്തേ
ബികോം.
ആ ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു.
ഇപ്പൊ എന്താ വർക്കാ
ഇതിപ്പോ അക്കൗണ്ടിങ്ങിന്ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സ് തുടങ്ങിയിട്ടില്ല.
ഓ അത്ശരി.
എന്താ അവിടുത്തെ കാലാവസ്ഥ ഒക്കെ? ആ ഇവിടെന്ന് ഇപ്പ രണ്ടു ദിവസം ആയിട്ട് ഫുള്ള് മഴ തന്നെ.
ആഹ് ഇടിയയും മഴ തന്നെ. ഇവിടെ ഇന്നലെയുംമഴ ഇന്നും മഴ
അതെ
ഉം ഇ ഇന്ന് ഭയങ്കര മഴയേനു ആഹ്. ആ അതെ കുറേ ആളയില്ലേ ഇല്ലാത്തെ
ആഹ് അപ്പൊ മഴ പെയ്യുമ്പോ ഇജ് നല്ല വെയിൽ ഉറക്കും. ഇപ്പൊ വെയിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ ഫുള്ള് മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെ.
ആഹ് നല്ല മഴ തന്നെ ഇന്ന് ഭയങ്കര മഴയേനു.
ആ മഴ ഇങ്ങനെ നല്ല മഴ പെയ്യുന്നില്ലെങ്കിലും മഴ ഇങ്ങനെ പെയ്തോണ്ട് ചോറന്ന് അങ്ങനെ നിക്കും തണുപ്പുണ്ട് നല്ല.